സുഖാണ് കുഴപ്പൊന്നില്ല
ഫുഡ്ക്കെ കഴിച്ചോ
ആ ഫുഡ്ക്കോ കഴിച്ചു
എന്തേ ഇന്ന് ഇണ്ടാക്ക്യേ
നാടൻ ഫുഡേര്ന്നു ഇന്ന് ഞങ്ക്ക്ക് ഇവടടുത്തൊരു കല്യാണം ഏ
ആ സ്പെഷ്യലൊക്കെ ഏ ഏ ന്താണ്ടാക്കല് സ്പെഷ്യല്
ഇന്നോ
അല്ല നിങ്ങൾ സാധാരണ എന്താ ഇണ്ടാക്കല് സ്പെഷ്യൽ ഐറ്റം
അത് ഞങ്ങള് എടക്കെടക്ക് കോഴി ബിരിയാണി വെയ്ക്കും
നിങ്ങളെന്നെ വെക്ക ഒക്കെ
ഏ
നിങ്ങളെന്നെയാണോ കൂക്ക് ചെയ്യലൊക്കെ
ആ ആ ആ
പിന്നെന്തൊക്യാ
വേറെ എന്തൊക്കെ സുഖമാണ് കൊഴപ്പല്ല അങ്ങനെ പോകണ്ട് നീ എന്തൊക്ക
ആ എല്ലാം ഒണ്ടാക്കും യൂട്യൂബ് ഉണ്ടല്ലോ പേടിക്കാനൊന്നുല്ലല്ലോ എന്തെങ്കിലും ഉണ്ടാക്കണംന്ന് തോന്നുമ്പോ അയില് നോക്കി എങ്ങനെ ഇണ്ടാക്കാനോ എന്ത് ആ എല്ലാ ഓര് പറഞ്ഞ് തരല്ലോ പിന്നെ ഞമ്മളതായ ഇഷ്ടത്തിന് ബാക്കി അമക്ക് താക്കി ചെയ്യ യൂട്യൂബ് ള്ളൊണ്ട് പിന്നെ ആർക്കും ഒന്നും പേടിക്കണ്ട മയൊക്കെണ്ടവിടെ
ആ ഇവിടെ ഇന്നലെണ്ടായിര്ന്നു നല്ല ചാറ്റൽമയൊക്കെ ഇന്ന് പൊരിഞ്ഞ വെയില
ചൂട് കുറവുണ്ടോ
ആ ചൂട് കോ കൊറേ
അതെ അതാണ് ഭയങ്കര ചൂട് ഇപ്പൊ കുറച്ച് മയൊക്കെ പെയ്തപ്പോ കൊറച്ചൊരു ചൂടിന് ഒരാശ്വാ ശ്വാസണ്ട് മറ്റേ സ നിക്കാൻ പറ്റ അകത്ത് പോലും നിക്കാൻ പറ്റാത്ത ചൂടല്ലേ
ആ ശെരിയ
ഉം പിന്നെ എന്താക്കെ
ഒന്നൂല്ല അങ്ങനെ പോണ് ഇന്ന് എന്താ ഭക്ഷണം ഉണ്ടാക്കക്ക്ണെത്
ഞാന് ചോറ് അടുപ്പത്താണ് കറി ഇന്നലത്തെ കറി തന്നെ ഉണ്ടായിരുന്നു
ആ അത് ത്താ ലേറ്റ് ആയേ വെക്കാന്
ഞാനും ഹസ്ബൻഡും ഒറ്റയ്ക്കുള്ളൂ ഹസ്ബൻ്റ് ഇപ്പളും എത്തീട്ടില്ല ആ അപ്പ പിന്നെ ചോറ് ആ ചോറ്ന്നെ വേയൻ വേകുന്നയി ണ് ഗ്യാസ്മൽ വെക്കുന്നതാണ് ഇപ്പം വെച്ചൊട്ത്താ ഒരു രണ്ടു തള തളച്ചാ വാർക്കാനായി
ആ
പിന്നെ മി പിന്നെ ഞങ്ങള് രണ്ടാൾ മാത്രം ആയതുകൊണ്ട് കറിയൊക്കെ രണ്ടു ദിവസത്തേക്കൊക്കെ കിട്ടും ഒരു മീൻ മുളക് ഇട്ടത് ഇന്നലെ ഉച്ചക്ക് ഇണ്ടാക്കിയതാ അളപ്പണ്ടി ന്ന് രാത്രിക്കക്കും ഉച്ചത്തേക്കും ആ രാവിലെ ക്കെന്തണ്ടാക്ക ഇങ്ങള് ഇല്ല കു ഇല്ല
ഉം ത്രവർഷായി
അഞ്ച് വർഷായി
നോക്കീട്ടില്ലേ
ഏ
ട്രീറ്റ്മെൻ്റുംനോക്കിട്ടില്ലെന്ന്
ഇക്കൊന്നൂല്ലാന്ന് പറഞ്ഞ് ഞാൻ കാൺച്ചിട്ട് ആഹ് നിങ്ങള് രാവിലേക്ക് എന്താ ഉണ്ടാക്കല് രാവിലെയും രാത്രിയൊക്കെ സ്പെഷ്യൽ എന്താ ഉണ്ടാക്കാ
ചെറുപയറ് കറി ദോശ പറ്റൊള്ളൂ ദേശീയ ഭക്ഷണാ ദോശ ഹ ഇനി ശനി ഞായറൊക്കെ ലീവ്ള്ള ദിവസം കുട്ടിയേൾക്ക് പിന്നെ ഞാന് എന്താണ് പച്ചരി കൊണ്ട് ഉപ്പ്മ്മാവ് ഉണ്ടാക്കി കൊടുക്കും ക്കും അല്ലെങ്കി ചപ്പാത്തി ഉപ്പ്മാവ് ഉണ്ടാക്കാ
പച്ചേര്യോണ്ടെങ്ങന്യാ ഉപ്പ്മാവ് ഉണ്ടാക്കാ
പച്ചേരി ഉപ്പ് മാവോലെ വറ്റിച്ച് തേങ്ങക്കൊട്ടിട്ട് വറ്റിച്ചെടുക്ക നെയ്ച്ചോർ ൻ്റെ ഇതന്നെ അടു ത്തേങ്ങായി ഏലക്കായ് ആ അക്ക ട്ട്ട്ട് ട്ട് നല്ല രസാ ഇന്നട്ട് മാങ്ങിയ ശേഷം പ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാ നെയ്യിറ്റിച്ചു കൊടുക്കൊക്കെ ചെയ്താല് ല്ല രഷാ മധ് രടൂല സാദാ ചോറന്നെ പച്ചരി ഞമ്മള് നയ് ചോർന് വക്കൂല്ലേ ആ അ അ അതുപോലെ തേങ്ങട്ടിട്ട് ഉപ്പ്മാവും പോലെ രാവിൽക്കൊക്കെ
പച്ചേരിയു
ആഹ അത് നമ്ക്ക് ഞങ്ങളിവിടെ അരി കഴികി പൊടിക്കണം ഇത്തക്കെട്ട് ഉണക്കിയിട്ട് കടയിന്ന് പൊടി കൊണ്ടലോ യൂസലും കുറവാണ് പക്കിലാണ് ഇവിടാണ് ഒന്നായിട്ട് കൊടുന്നെട്ത്ത് വാ കഴികി ഇട്ടിട്ട് അങ്ങനെയാണ് അപ്പൊ പിന്നെ പച്ചേരി നേ താരും പൊടി യൂസ്സെയ്യുല അപൊ പിന്നെ ഇങ്ങനെ പച്ചേരി വറ്റിച്ചിട്ട് എല്ലാരും തേങ്ങയും ഏലക്ക ആ ആ ഏലക്കായും ഉപ്പൊക്കെ ഇട്ടല്ലെ രസാണ് മധുരം ഉപയോഗിക്കൂല ഉപ്പാണ് ആ ആ അയ്ശരി
രാത്രി കഴിഞ്ഞ അല്ലെങ്കില് രാത്രിെ്തന്നെ സ്പെഷ്യല് ഉണ്ടാക്കോ
ഞാൻ രാവിലെ ചോറ് ആഫില് ഊറ്റും ലേസം കാ ആ കാക്കു പതിനൊന്ന് മണിയാവുഠ വരാന് പത്തര ഒക്കെ ആവും കിടക്കണെങ്കിൽ ചോറുണ്ണ വര- ഇട്ടരക്കാണ് ജോലി കഴിഞ്ഞ് വരുള്ളൂ അപ്പൊ പിന്നെ ആ ചോറ് കേടരും അപ്പൊ ഞാൻ വച്ചിട്ട് അത് ഗ്യാസിമേ തിളപ്പിച്ചു കൊടുക്കും
ആഹ ആഹ
രാവിലത്തെ ഡ്യൂട്ടി ഫുള്ളും അടുപ്പത്താണ് വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കണഒക്കെ ഗ്യാസ്
ഉം വൈകുന്നേരം ചായ എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കുവോ
ഇല്ല അങ്ങനത്തെല്ല എന്തെലും വാണെന്നുണ്ടെങ്കിലും ഭർത്താവിനും ലീവ്ള്ള ദിവസങ്ങളിൽ അരിമണി ചായേ
ഏഹ്
ആ അങ്ങനന്തൊക്കെ പഴയ ഫുഡ് ഇങ്ങനും കാര്യങ്ങള- എന്താണ് പൂവട പീങ്ങി കൊടുക്കുക ആഹ അ ആഹ് ചക്കറ്റ് ഉപെരിക ആ അങ്ങനത്തെക്കെ
അവിടെ ചക്കയും മാങ്ങയുക്കെ ഉണ്ടോ
ഇപ്പളെ
പിന്നെ എന്തൊക്കെ വെക്കേഷനായിട്ട് എവിടേം പോയിട്ടൊന്നുല്ലേ
വെക്കേഷനായിട്ട് വീട്ടി പോയി പോന്നു അവിടക്ക് വിരുന്ന് പോകാൻ വിളിക്കാല്ലതണ് വെള്ളത്തിന് ക്ഷാമ ഉള്ള ഏരിയ ആണ്
ഉം
പിന്നെ ഞാനും എന്റെ മക്കളും നല്ല വെള്ളത്തിന്റെ ആൾക്കാരാണ് ഇവിടെ വെള്ളത്തിനു ബുദ്ധിമുട്ടില്ലഅപ്പോ കുട്ടികൾക്ക് അവിടെ ചെന്നാൽ ബുദ്ധിമുട്ടാണ് വിളിക്കാഞ്ഞല്ല പോയിട്ടില്ല ഇനി ടൂറും കാര്യം അന പോണ ഇപ്പൊ ഭർത്താവ് കൊറെ കാല സുഖം ഇല്ല്യാതെ ഇരുന്നിട്ട് രക്ഷപെട്ടിട്ടില്ല ഇപ്പൊ ഞാൻ ജോലിക്ക് പോക്ക്‌ തുടങ്ങിട്ടുള്ളു ടൂർ ഉടനെ ഇല്ല
എന്ത്
ടൂറിന് പോണോന്ന്ച്ച ബുദ്ധിമുട്ടാണ് അപ്പഎവിടേം പോയിട്ടില്ല സ്വന്തായിട്ട് വീടൊക്കെ ആയിക്കണോ അനക്ക് സ്വന്തയിട്ട് വീടൊക്കെ ആയിക്കണോ ചോദി-
ഇല്ല ഇല്ല വാടകക്ക് താമസിക്കുന്നതാ
എഹ് ഒരു കമ്പനി ഇണ്ട് അയിത്ത് സപ്ലിമെന്റ് കുടിച്ചാലേ കുഞ്ഞുങ്ങൾ ഇണ്ടാവും പറഞ്ഞെക്ക ഉം അത് നമ്മടെ ശരീരത്തില് ഹോർമോണിന്റെ കുറവ് അങ്ങനത്തൊക്കെ ളേന സപ്ലിമെന്റ് കുടിച്ചു വെച്ചിട്ട് നമുക്ക് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും വരൂല
നിങ്ങൾ മക്കളൊക്കെ ചെറിയ
മൂത്ത മോള് പത്താം ക്ലാസ്സില്, രണ്ടാം മ മത്തെ മോള് രണ്ടില്, മൂന്നാം ക്ലാസ് പാസ്സായി, ഒന്ന് പിന്നെ അംഗൻവാടിൽ
ആ മൂന്ന് കുട്ടിളാ ഏ മൂന്നും പെൺകു ട്ട്യാള
ഉം
ഏ നിങ്ങളങ്ങനെ സ്വന്തം പൊരയില്ല. സ്വന്തായിട്ട് താമസിക്കുന്നാ
അല്ല ഞങ്ങള് തറവാട്ട് ചെറിയ മോനാണ് ഞങ്ങക്ക് മണൽ വീടുണ്ട് വീട്ടിൽ തന്നെ വാടകയൊന്നും കൊടുക്കണ്ട നമ്മ സ്വന്തം വീട് ന്നെയാണ് നമുക്ക് പുതിയൊരു വീടൊക്കെ വെക്കണം ഉമ്മു സ്ഥലം എന്തേലും വാങ്ങിക്ക്ണോ?
ഇല്ല ഒന്നും വാങ്ങിട്ടൊന്നൂല്ല്യ ഇപ്പ അയിനെ കുറിച്ചൊന്നും പ്ലാനിങ്ങ് ഒന്നുല്ല, ഇപ്പ ഇങ്ങനെ വാടകക്ക് നിക്ക്ന്ന്ണ്ട്
ചാവണം കൊറച്ച് കഴിഞ്ഞാ പിന്നെ ബുദ്ധിമുട്ടാണ്, ഇപ്പം അവനാൻക്ക്ച്ച്ട്ട് വീടേ ചെ ചെറ്തായാലും മാണം ത് വാടക കൊടുത്താ അമുക്ക് മൊതല പിന്നെ എറങ്ങിപ്പോവാൻ പറഞ്ഞ എനിറങ്ങിപ്പോവേം വേണ്ടേ. അത് ഒരു ബുദ്ധിമുട്ടാണ്
അപ്പ അയിനുള്ളരു കപ്പാസിറ്റിയില്ലാവൊണ്ടേ പിന്നെ സ് അതാ നോക്കാത്തത്. സ്ഥലവും ഇല്ല, സ്ഥല ളണ്ടെങ്കി നമുക്ക് പൊര മെല്ലെ മെെല്ല കേറ്റിയ മതിയല്ലോ, സ്ഥലല്ലാ അപ്പൊ പിന്നെ ആ സ്ഥലം വാങ്ങണല്ലോ അയ്‌ല് പിന്നെ വാണ്ടെ കൊറച്ച് പൈസാ അവപ്പ നല്ല നല്ല ബന്ധുക്കൾ ഇണ്ടാവായിരിക്കും
ആഹ്
അ അൻക്കാരക്കെ ഇണ്ട്
ഇൻക്ക് ഇന്റെ വീട്ടില് ഉം നാല് താത്താര്ണ്ട് നാല് ഇക്കാക്കാരും നാല് അനീത്തിയോളും ഉണ്ട് ഇമ്മണ്ട് ഇപ്പണ്ട് ആ
വെല്യ ഫാമിലിയാല്ലേ
ഇപ്പൊ ഒരാങ്ങളടെ കല്യാണം ക യ്യാനിണ്ട്, രണ്ടാനിയത്യളും ഉണ്ട് കല്യാണം കഴിക്കാ, വാക്കി എല്ലാരും കല്യാണം കഴിഞ്ഞു
ഉം
ആ
പഠിക്കാണ്
ആര്
അനിയത്ത്യോള്
ആഹ് ഓല് രണ്ടാളും ഡിഗ്രി ഒരാള് ഡിഗ്രി തേഡ് ഇയർ ഒരാള് സെക്കൻഡ് ഇയറും
ഹൈറ്റുള്ള കുട്ടിയോള
ഏ
ഹൈറ്റുണ്ടോ കുട്ടി
ആഹ് ഒരാൾ നല്ല ഹൈ റ്റ്ണ്ട് ഒരാള് ഹൈറ്റ് കുറവാ കല്യാണം നോക്കുന്നൊന്നില്ല പഠിക്കുന്നരണ്ടാളും പഠിച്ച് ജോലി വാങ്ങണംന്നുള്ളത
പെൺകുട്ടിയോക്ക് ഡിമാൻഡ് ഇള്ള സമയാണല്ലാ
പഠിച്ച് കുട്ടിക്ക് ജോലി വാണം ന്നുള്ളതാണ് ഇപ്പത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണുന്നല്ലേ എല്ലാരും അപ്പോ എല്ലാ ഇപ്പൊ ജോലി വാങ്ങണം പഠിക്കണം ജോലി വാങ്ങണം സ്വന്തമായിട്ട് വരുമാനം ഇണ്ടാക്കണം എന്നിട്ട് മതി കല്യാണം അല്ലാണ്ട് നമ്മള ഇപ്പ എല്ലാരെയും അത് കാണുന്ന്ണ്ട് അവരിപ്പോ പുറത്ത് നടക്കുന്ന കാര്യങ്ങളോ ഇപ്പൊ ജീവിക്കണേ രണ്ടാൾക്കും ജോലി വേണല്ലോ ഒരാൾക്ക് ജോലി ഉണ്ടായിട്ട് ഒരു കാര്യല്ലല്ലോ പഠിച്ച സ്വന്തംകാലിൽ നിക്കട്ടെ എന്നിട്ട് മതി മറ്റേത് കല്യാണം കഴിഞ്ഞോ മുന്നിൽ ഒരു മുട്ടായി വാങ്ങണേങ്കിൽ പൈസ വാ ണെന്ന് എരക്കുന്നത് അല്ലെങ്കിൽ ഇത് വാണ്ടന്ന് എന്നാണ് ഓലെ ചിന്ദേൽ ജോലിക്ക് പോയില്ലെങ്കിലും ജോലി ഉണ്ട്ന്ന് അഭിമാനത്തോട് കൂടി പറയുകെങ്കിലും ചെയ്യണം
ഇപ്പം ജോലി ഉണ്ടെങ്കിൽ നമുക്ക്ഒരു ബുദ്ധിമുട്ട്
ആ ഇപ്പൊ ഓരോ വേക്കില്ല സ്ത്രീധനം കുറഞ്ഞന്റെ പേരിൽ കൊല്ല ഒഴിവാക്ക ഇതൊക്കെ തന്നെല്ല ഫുള്ള് ഇപോ
ശരിയാണ് അല്ല നമ്മള് ഉപേക്ഷിക്കപ്പെട്ടാലും നമുക്കി വന്നാലും അങ്ങനെരിതി നിൽക്കുമ്പോഴും നമുക്കൊരു ജോലിക്ക് പോകണം എന്നുണ്ടെങ്കിൽ പഠിച്ച അതനല്ലെ പറ്റുള്ളൂ
അതെ അതെ നിങ്ങളെ വീടെങ്ങനെ റോഡ് സൈഡിലെങ്ങാനും അല്ലെ റോഡ് സൈഡിലാണോ വീട് അല്ലെങ്കിൽ ഉള്ള് ഏരീയിലോ
ഉള്ളേരിയിലാണ്
അതോണ്ടിയിരിക്കൂലെ തണുപ്പൊക്കെ ഉണ്ടോ
ഉം ഇനിക്ക് ഓൾറെഡി തണുപ്പുള്ള ആളാണ് ചൂട് എത്ര സഹിക്കാൻ വെയ്ക്കും തണുപ്പ് ഇപ്പൊ തീരെ താങ്ങാൻ വയ്ക്കൂല അങ്ങനെയാണ് ഇപ്പോ ഒരു മഴ പെയതാ എനിക്ക് പൊതപ്പ് വേണം അങ്ങനെ
ചൂടാ സഹിച്ചൂടാൻ പറ്റാ
വേനൽക്കാലം വർഷക്കാലത്ത് മഴക്കാലത്ത് പുറത്തിറങ്ങാ ഇതന്നെ കാര്യം എപ്പോ പുറത്തിറങ്ങിയാലും വിറയെലെടുക്കും അപ്പം തണുപ്പ് ഞാൻ തീരെ ആന്നായിക്കോട്ടെ എന്നാ ശരി